ഹലോ കേക്കുന്നില്ലേ ഹലോ ഹലോ ഒച്ച ഭയങ്കര കൊറവാന്നേ ഹലോ
കേൾക്കുന്നില്ല സൗണ്ട് കൊറവാണല്ലോ
ഹലോ ആ ഒച്ച ചെറുതായിട്ടേ കേക്കുന്നുള്ളൂ. ഇപ്പൊ കേക്കുന്നുണ്ടോ?
കേൾക്ക്ന്ന് ഇങ്ങള് ഹെഡ് സെറ്റ്
ഹലോ അല്ലല്ലല്ല. ഇപ്പൊ കറക്റ്റാ ഇപ്പൊ കേക്ക്ന്ന്ണ്ട്. ഓക്കെ സുഖല്ലേ
ഏം സുഖന്നെ എന്താ ഇങ്ങളെ വിശേഷം
ആഹ് ഇങ്ങനെ പോകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നട നടക്ക്ന്ന്ണ്ട്. ഇന്നത്തെ ജോലിയെല്ലാം തീർന്നോ? വീട്ട് ജോലികളെല്ലാം തീർന്നോ?
ആഹ് ജോലികളൊക്കെ തീർന്നു. അ ഇങ്ങക്ക് ഫാമിലി ഒക്കെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആരെക്കെണ്ട്?
ആഹ് എന്റെ ഉപ്പയ്ണ്ട് ഉമ്മയ്ണ്ട് പിന്നെ മക്കള്ണ്ട്. അങ്ങനെ പോവ്ന്നുണ്ട്. എല്ലാരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ പോവുന്നുണ്ട്. ഭക്ഷണല്ലം ആയോ വീട്ട്ല്. രാവിലത്തെ ഭക്ഷണംല്ലാം എല്ലാരും കഴിച്ചോ?
ആഹ് ആഹ് രാവിൽത്തെ ഭക്ഷണൊക്കെ ആയി. ഹാപ്പി ആയിട്ട് പോണു. ഇപ്പ ഇങ്ങനെ ഫ്രീ ടൈം വന്നപ്പോ ഒന്ന് വിളിച്ചാന്ന് വിചാര്ച്ചു. ഉച്ചക്കക്ക് ഇന്ന് സ്പെഷ്യലൊന്നുല്ല.
ആണല്ലേ ഉച്ചക്കത്തേക്ക് എന്തൊക്കെയാ ആക്കിയത്. ചോറ് തന്നെ ആ
ഉച്ച് ചോറ് അതെ അതെ ചോറാണ് പിന്നെ പാവയ്ക്ക് ഉപ്പേരി ആ തക്കാളി കൂട്ടാനൊക്കെയാണ് ഇന്ന് ഇണ്ടാക്കിയത്.
ആഹ് ഇവിടെ കറിയ ചോറ് ഏ കറി വെള്ളരിക്കറി ഇണ്ടാക്കിയിട്ട്ണ്ട് അതുപോലെ ഉരുളക്കെഴങ്ങും വഴുതനും ഇട്ടിട്ടൊരു തോരൻ ഇണ്ടാക്കിയിട്ട്ണ്ട്. പിന്നെ വഴുതനങ്ങ വറത്തിട്ട്ണ്ട്. ഇത്രേ ഇവിടെ ഒള്ളൂ. ഒരു കാര്യയിറ്റൊന്നുംല്ല. പിന്നെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചൊക്കെ ആവുമ്പോഴേ എടക്ക് കോഴിയോ അല്ലെങ്കില് ആടൊക്കെ വേടിക്കാറുള്ളൂ. എന്തെങ്കിലും എറച്ചിയായിട്ട് അന്നേരത്തെേ മേടിക്കാറുള്ളൂ
പെരുന്നാള് പോലെ വെള്ളിയഴ് നമ്മള് സ്പെഷ്യല് ഇണ്ടാക്കണീസ്
ആഹ് അതെ അതെ അതെ വെള്ളിയാഴ്ച അതെ അതെ ഇവിടെ അങ്ങെ തന്നെ ഇവിടെ ചെലപ്പോ ഞായറാഴ്ചയായിരിക്കും കാരണം ശനിയാഴ്ച ഏഹ് ഡെയിലി നമുക്ക് ദിവസം കൂലിയെല്ലാം കിട്ടുന്നവരുണ്ടാവോല്ലോ ഇന്റെ വാപ്പ അങ്ങനത്തെ ഒരാളാ അപ്പൊ അവര്ക്ക് ക്ക് ശനിയാഴ്ച പൈസ കിട്ടി കഴിഞ്ഞാൽ ഞായറാഴ്ചയായിരിക്കും ക്ക് നമുക്ക് എന്തെങ്കിലും ഇതുപോലെ എറച്ചി എന്തെങ്കിലും വാങ്ങുന്നുണ്ടാവാ ഇപ്പോ എവിടെയാന്ന്ള്ളത് ആഹ് അവിടെപ്പ ആരൊക്കെയ ഉള്ളത്
ഇവിടെ കുട്ടികളുണ്ട് ഞാനുണ്ട് പിന്നെ ഹസ്ബന്റ്ണ്ട്
ആഹ് ഓക്കേ ഓ ചാ എനിക്കും ഉണ്ട് എനിക്ക് ഒന്നര വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുണ്ട് ഒറക്കി കെടത്തീട്ട പിള്ളിപ്പത് ഇപ്പൊ എനിക്ക് ജോലിയെല്ലാം ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താ ആഹ് അയ്യയ്യോ തീരെ ചെറിയ കുട്ടിയാണല്ലോല്ലെ
ആഹാ അതെ അതെ അതെ
ആഹ് ന്നാലും കൊഴപ്പല്ല അവരെല്ലാം വളർന്ന് വലുതാവും പിന്നെ വേറെന്തുണ്ട് നമ്മളെ നാട്ടിലെ കല്യാണങ്ങളൊക്കെ ക്കെന്താലെ ഇപ്പോ ഭയങ്കര എല്ലാരും നല്ല രീതിക്കാണ് കല്യാണങ്ങളൊക്ക ക്കെ നല്ല അത്യാവശ്യം ഏഹ് സ്വർണ്ണത്തിനൽ ഇത്രയും വില കൂടിയിട്ടും നല്ല കല്യാണങ്ങളാ എല്ലാവരും കഴിക്കുന്നത് അല്ലെ അത്യാവശ്യം എല്ലാരെ കഴുത്തിലും കയ്യിലെല്ലാം നല്ല സ്വർണ ഇണ്ടല്ലോ?
അതെ അതെ ചെല ആളുകള് അത് ഭയങ്കരായിട്ട് ധൂർത്തടിച്ചിട്ടൊക്കെയാണ് ജീവിക്കുന്നത്.
ആഹ് അതെ അതെ അതെ ഇപ്പോ കല്ല്യാ ല്യാണന്ന് പറഞ്ഞാല് ഒരുധൂർത്തായി മാറിയിട്ടുണ്ട് മഞ്ഞ കല്യാണം വേറെ ചോ പ്പുകല്ല്യാണം വേറെ നമ്മളൊന്നും കല്ല്യാണം കഴിക്കുന്ന സമയത്ത് ഇത്രയും കല്ല്യാണങ്ങളും ഇല്ല ഒരു കല്ല്യാണം അതെന്തെങ്കിലൊക്കെ ആ ക്കീട്ട് കഴിച്ചു വിടാനുള്ള ഒരു ബാധ്യത മാത്രേ ഉള്ളൂ.
രിക്കലുണ്ടത് ഞമ്മക്ക് ഞമ്മക്കൊക്കെ ഇപ്പൊരു അവസരം കിട്ടിന്നെങ്കി ഞാൻ എന്റെ കെട്ടിയോന്റെ അടുത്തൊക്കെ പറയും അത് ഇങ്ങനൊക്കെ ഒരവസരം ഇപ്പൊ കിട്ടിയിരുന്നെങ്കില് ബെസ്റ്റ് ആയിരുന്നു കാരണം ഇപ്പ്
പക്ഷെ ക പൈസക്ക് ഭയങ്കര ചെലവാന്ന് ഏഹ് കൊറെ ഡ്രസ്സ് എടുക്ക ക്കണം അതിനനുസരിച്ചിട്ട് കൊറേ ആഘോഷം അതിനനുസരിച്ച് ട്ട് ഭക്ഷണോം ആക്കണം ആഹ് അതെ ഭക്ഷണാക്കണം അതുപോലെ തന്നെ വീടുംസെറ്റ് ചെയ്യണം നമ്മളിപ്പോൾ പുറത്തെല്ലാം ഏഹ് ആക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ പുറത്ത് കല്യാണ ആക്കുന്ന ആൾക്കാരെല്ലാം ആഹ് അതിന് ഒരു ദിവസം തന്നെ നമ്മുക്ക് നല്ല പൈസ വരുന്നുണ്ട് നല്ലൊരു ഓഡിറ്റോറിയം ഒക്കെ ആണെങ്കിൽ പത്ത് എഴുപത്തഞ്ചായിരം രൂപ ഒറ്റ ദിവസത്തേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അത്യാവശ്യം നല്ല
പക്ഷേ പാവപ്പെട്ടവരെ സംബന്ധിച്ചിട്ട് ഇത് ഇത് അവർക്ക് സ്വപ്നം കാണാ നേ പറ്റൊള്ളു.
ആഹ് അതെന്നെയാണ് പിന്നെന്താച്ചാ എല്ലാരും ഇതുപോലെ ചെയ്യുന്ന സമയ ത്ത് മനുഷ്യന്മാരല്ലേ ഇപ്പം എല്ലാർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഇണ്ടാവോല്ലോ. ഇവരെ കല്ല്യാണം അങ്ങനെ നടന്നാൽ കൊള്ളാമായിരുന്നു. ഇപ്പൊ നമ്മള് തന്നെ വിചാരിക്കുന്നില്ലേ നമ്മടെ കല്യാണം നടന്ന സമയത്ത് ഇതുപോലെക്കെ ഇണ്ടെങ്കിൽ നല്ലതായിരുന്നുന്ന് പക്ഷെ നമ്മളെ കുടുംബക്കാർക്ക് അത് ആഹ് ഏഹ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രാണി ഇല്ല അതുകൊണ്ടുള്ളൊരു ബുദ്ധിമു ട്ട്ണ്ട് നമ്മുക്കെന്നാഗ്രഹം ഇണ്ട് താനും പക്ഷെ ഇങ്ങനെ ക്കെ കല്യാണം കഴിയുന്നുണ്ടെങ്കിലും ഇന്നത്തെ കാലത്തെ വിവാഹമോ ആഹ് അതെ.
അപ്പൊ ഹോള് ബു ക്കിങ്ങ്
ആഹ് അതെ പക്ഷെ എത്ര എത്ര നല്ല വൃത്തിക്ക് നടന്ന കല്യാണം ആണെങ്കിലും ആഹ് അതെ അതെ അതെ എഴുപത്തഞ്ചായിരത്തിന് കൊറഞ്ഞതില്ല. എഴുപത്തഞ്ചായിരത്തിൽ കുറഞ്ഞ ഇതൊന്നും വരുന്നേ ഇല്ല ഹോൾസ് നമ്മുക്ക് കി ട്ടുന്നേയില്ല. അപ്പ അതൊക്കെ ഭയങ്കര വില കൂടിയ ഒരു കല്ല്യാണം പോലെയാണ് ഉണ്ടാവുക പിന്നെ ഈ അരിക്കുത്ത് കല്യാണംന്ന് പറ ഇപ്പൊ വീണ്ടും ഭയങ്കര ഇതായിട്ട് നിക്കുന്നില്ലേ അരിക്കുത്ത് കല്യാണം ആഹ് അതെ അതെ അതെ അരിക്കുത്ത് കല്യാണം അപ്പൊ അ അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം വരുന്ന സമയത്ത് ഇതിനെല്ലാം ഫുഡും കാണണ്ടേ രാത്രിത്തേക്കുള്ള ഭക്ഷണവും കാണണ്ടേ അപ്പൊ അത് അത്യാവശ്യം എങ്ങനെയൊ ഒരു പത്ത് ത്തായിരത്തിന് കുറഞ്ഞ
സംഭവം മക്കള് ഈ ഒരു വാശി പിടിക്കലുണ്ട് ഇപ്പൊ പേരന്റ്സ് ഒക്കെ കടബാധ്യത തെറ്റൊക്കെ
ആഹ് അത് ശരിയാ അവര് അവര് കല്യാണം കഴിഞ്ഞിട്ട് പോവും അവർക്ക് വേണ്ടുന്ന സ്വർണ്ണവും അവർക്ക് വേണ്ട ന്ന ആചാരങ്ങളോ കല്യാണങ്ങൾ അനുഷ്ഠാനങ്ങള് കഴിച്ചിട്ട് അവരെങ്ങ് പോകും പിന്നെ മാതാപിതാക്ക ക്കൾ അതും കൊണ്ടിരിക്കേണ്ടി വരും പിന്നെ മാതാപിതാക്കളുടെ കയ്യിലും കുറ്റ ഉ ണ്ട് കാരണം അവരെ പറയുന്നതിനനുസരിച്ചിട്ട് നമുക്കിത് എടുത്താൽ പൊന്തോ എന്നുള്ള കാര്യം അവരും കൂടെ ചിന്തി ക്കണല്ലോ അപ്പോ അങ്ങനെ അങ്ങുള്ള കാര്യം കൂടി ഉള്ളത് കൊണ്ട് മാതാപിതാക്കള്ഒന്നും നോക്കണം. മക്കളെയും പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം പൈസ ഉള്ളവര് തുള്ളുന്നത് പോലെ നമ്മള് തുള്ളിട്ടുണ്ടെങ്കിൽ ശരിയാവൂല എന്നുള്ളൊരു മനോഭാവം അവരെയും കൂടെ അത് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കണം എന്നാൽ മാത്രമേ രണ്ടു പക്ഷക്കാർക്കും പ്രശ്നം ഇല്ലാണ്ട് പോവാൻ വേണ്ടി പറ്റുള്ളു അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിക്കുന്ന വീട്ടുകാര് ഏ എന്താവണം അറിഞ്ഞിട്ട് നിങ്ങള്ൾ തന്ന സ്വർണം അറിഞ്ഞിട്ട് നിങ്ങളെ തന്ന സ്വർണ്ണം നിങ്ങടെ അച്ഛനന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. എന്നുള്ള രീതിയിൽ അവര് പറയണം പക്ഷെ അങ്ങനെയുള്ള വീട്ടുകാർക്ക് ഭർതൃവീട്ടുകാരെന്നും പ്പ ഇണ്ട്നിക്ക് തോന്നുന്നില്ല ഇപ്പൊ പി
ഇല്ല ഇല്ല പിന്നെ ഇപ്പത്തെ ഇപ്പൊ അങ്ങനെ ഒരു കാര്യമായിട്ടും കണ്ട് അതായത് പെൺകുട്ടികളാണ് ഇപ്പോ തീരുമാനി ക്കിനത് ഇതെങ്ങനെ വാണം എങ്ങനെയൊക്കെ ആണ് ഇതിനെ മോഡി ഫൈ ചെയ്യേണ്ടത്എന്ന് ഇള്ളതൈ അവര് റീൽസൊക്കെ കണ്ടിട്ട് ഓരോ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അവർക്ക് ഇതിൽന്നന്ന് ഒരു ഇൻസ്പയർ വരുന്നത്
ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് കാരണം സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ ഓരോരുന്ന് കാണും അത് നമ്മുക്ക് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണന്ന് ഈ കാണുന്നവര് തീരുമാനിക്കും എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ തീരുമാനിക്കുന്നതിന് അനുസരിച്ച് മാതാപിതാക്കൾ നിന്ന് തരണം അങ്ങനെ ഒരു അവസ്ഥയിലായി കാര്യങ്ങള് പക്ഷെ പറഞ്ഞിട്ട് കാര്യ ഇല്ല എല്ലാർക്കും അതായത് ഈ സോഷ്യ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പലതും കാണുന്ന സമയത്ത് നമുക്ക് ക്കെന്നെ പലതും ആഗ്രഹം വരുന്നില്ലേ അപ്പൊ ഈ കാണുന്ന ഇപ്പ ഹേ കുട്ടിയാളെ തലമുറയിലുള്ള കുട്ടിയള് അത് ജനിക്കുന്നതേ അത് കണ്ടോണ്ട അപ്പൊ അവര് അവരുടെ ജീവിതം തന്നെ അങ്ങനെയാണ് എന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത് ക്കിനത് അപ്പൊ പിന്നെ അവരെ പറഞ്ഞ് ട്ട് കാര്യമില്ല ഒരു കണക്കിന് എല്ലാത്തിലും ഒരു നിയന്ത്രണം
അത് അവര് ഈ ഇൻസ്പയർ ചെയ്യുന്ന വല്ലാതെ ഇൻഫ്ലുവാൻസെഴ്സ് കാണിക്കുന്നൊക്കെ റിയൽ ലൈഫണ് റിയലാണ് അവർക്കിതങ്ങനെ ക്യാഷ് ഇണ്ടാക്കുന്നു എന്ന് ഇവർ അറിയുന്നുമില്ല
ആഹ് അതെ ഇത ഇത് ഇപ്പൊ നമ്മളുടെ കയ്യിൽന്ന് പൈസ പോകുന്നു ഉണ്ട് എന്നാ പിന്നെ എവിടെന്ന് നമുക്ക് ഇങ്ങോട്ട് പൈസ വരുന്നുല്ല എന്നുള്ളൊരു സ്ഥിതിയാണ് അന്നാല് ഈ കല്യാണക്ക് കഴിച്ച് കഴിഞ്ഞട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വീട്ടുകാർ നല്ലതായിരിക്കോ മ്മ് അതും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ കാരണം എത്ര തലമുറകൾ കഴിഞ്ഞു പോയാലും ഏഹ് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും എപ്പോഴും ചിന്തിക്കുന്നത് പെണ്ണ് അടി ടിമയാണ് എന്ന് തന്നെയാണ് പെണ്ണിനെ കല്യാണം കഴിച്ചു ഇപ്പ അതില് കുറെയല്ലാം മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഒരു പത്ത് ത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇപ്പോഴും വിചാരിക്കുന്നത്
സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണ എത്രയോ ക്യാഷ് കൊടുത്ത് കെട്ടിച്ച കുട്ടി കുട്ടികളാണ് ഇപ്പം ആത്മഹത്യ ചെയ്യുന്നത്
ആഹ് അത് തന്നെയാന്ന് ഭർത്ത് ഭർത്ര ഭർതൃപീഡനം സഹിക്കാൻ വയ്യാതെ അതെ ഭർത്താവിന്റ വീട്ടുകാരെ പീഡനം അത് പീഡനം നമ്മൾ വിചാരിക്കുന്ന പോലെ ശാരീരിക പീഡനംഒന്നും ആയിരിക്കി കുല മാനസിക പീഡനമാണ് കൂടുതൽ വരിക നിന്റെ വീട്ടിൽ എന്താ കൊണ്ടുവന്നത് അഹ് ആതെ മാനസിക പീഡനം നമുക്ക് ശാരീരികപീഡനം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും മാനസിക പീഡനം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതൊന്നും ഏഹ് തീരുമാനിക്കാൻ കഴിയില്ല നമ്മളാണോ തെറ്റ് അവരാണോ തെറ്റ് അതൊ നമ്മുക്ക് തന്നെ കറക്റ്റ് ആയിട്ട് ഏഹ് അറിയാൻ വേണ്ടി പറ്റാത്ത രീതിക്കുള്ള പീഡനാണ് ഈ മാനസിക പീഡനം എന്ന് പറയുന്നത് നമ്മുടെ മനസ് സെ കൈവിട്ടു പോയിട്ടില്ല പി ന്നെ നമ്മളെ ശരീരവുല്ല നമ്മളുല്ല നമ്മുടെ ജീവിതുല്ല എന്ന്ള്ള രീതിക്കാവും
അതെ അതെ പക്ഷെ പഴെ പഴെ കാലത്തൊന്നും ഇത്തരം പ്രശ്നങ്ങളൊന്നു ണ്ടായിരുന്നില്ല അവരൊക്കെ ലളിതമായിട്ടുള്ള കല്യാണങ്ങളും
ആ അതെ കല്യാണവും ലളിതായിരുന്നു പക്ഷേ ഓ അമ്മയമ്മേന്റെ ഭരണവും അതൊക്കെ ണ്ടായിരുന്നു അതൊക്കെ ഒക്കെ തന്നെ പക്ഷേ ഈ പണത്തിനോടുള്ള ആഗ്രഹവും ഏഹ് നമ്മളെ സമ്പത്ത്
വസ്ത്രങ്ങളും വസ്ത്രങ്ങളും ഇത് ഭക്ഷണത്തിലേ ആർഭാടം കാണിക്ക ഇരിക്കലൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് അന്ന അങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല
അതെ അതെ അതെ അങ്ങനെള്ള ആർഭാടങ്ങളെല്ലാം വളരെ കുറവായിരുന്നു അതുകൊണ്ട് തൻ
പിന്നെ അഹ് അഹ് നമ്മളിപ്പോ ഇപ്പത്തെ ക്കാ അവസ്ഥന്ന് പറഞ്ഞാല് വരവ് കൂടുതലും ചിലവ് അല്ല ചെലവ് കൂടുതലും വരവ് കുറവാണ്
കുറവാണ് അതെ അതെ നമ്മള് ഈ കല്യാണത്തിന് വേണ്ടി ചെലവാക്കുന്ന ണ്ടല്ലോ അതിന് നമ്മള് പ പത് പന്ത്രണ്ട് വർഷം നമ്മൾ അടച്ചു തീർന്നാലും അതിൻന്റെ വായ്പകളൊന്നും നമുക്ക് അടച്ച് തീർക്കാൻ വേണ്ടി പറ്റൂല്ല അതായത് ഒരു മാതാവും പിതാവും അധ്വാനചെന്റ പാതിയും നമ്മള് എഹ് കല്യാണത്തിന് കൊടുത്താലും ബാക്കി പാതി അതെ ബാക്കി പാതി നമ്മൾ അവരെ ബ ബാക്കിയുള്ള പത്ത് പതിനഞ്ച് വർഷം അവർ ജീവിക്കുന്നിടത്തോളം അവർ അടക്കണ്ടി വരുന്ന രീതിക്കാണ് ഇപ്പ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊട്ടും ഇപ്പഴത്തെ പെൺകുട്ടി കുട്ടികൾക്കും ആൺകുട്ടികൾക്കൊന്നും പറഞ്ഞാലോട്ടും മനസ്സിലാവുന്നന്നില്ല പിന്നെ ആൺുട്ടികളെ കാര്യം നോക്കുന്ന സമയത്ത് അവരെ കാര്ം കല്യാണ കാര്യങ്ങളെല്ലാം ഒരുവിധം തീരുമാനിക്കുന്നതും അതിന് വേണ്ടി ചെിലവാക്കുന്നത് അവര് തന്നെയാ അച്ഛന്മാരെ ഏഹ് അച്ഛന്മാര് അതി ഉൾപ്പെടുന്നത് അമ്മമാരെ അതിൽ ഉൾപ്പെടുത്തി ക്ക്‌ന്നത് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ന്നാലും ആൺുട്ടികൾ ന്നെയാണ് കൂടുതലായിട്ട് അവരെ കാര്യങ്ങൾ ന്നെയാ നോക്കുന്നത് പെൺകുട്ടികളെ കാര്യം വരുമ്പോഴാന്ന് ഭയങ്കര ബുദ്ധിമുട്ട് കാവുന്നത് ആൺട്ട്യേൾക്ക് ഈ പെണ്ണ് കിട്ടുന്നില്ല ന്ന്ള്ളൊരു കാര്യാണ് എങ്കിലും
ഹ്ഹ് ഉള്ളൂ
ആഹ് ആ ഒരു പ്രശ്നേ ഉള്ളൂ പിന്നെ ബാക്കി അവർക്ക് പെണ്ണ് ക് കിട്ടികഴിഞ്ഞാ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവർ ന്നെയാണല്ലോ പിന്നെ അവർ കൂതായിട്ടുള്ള ചിലവ് വരുന്നില്ല ഡ്രസ്സ് അവരെ എടുക്കേണ്ട വസ്ത്രങ്ങള് അവരെ ആൾക്കാർക്ക് എടുത്തുകൊടുക്കേണ്ട വസ്ത്രങ്ങള് അവര്ടേണ്ടത് പെണ്ണിനുള്ള വസ്ത്രങ്ങള് അതുപോലെ തന്നെ വീടൊന്ന് ഒരുക്ക പിന്നെ ഏഹ് ഒര് താലീന്റെ കാര്യം ഇത്രയാണ് അവരെ വെരുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചട ത്തോളം അങ്ങനല്ലല്ലോ നമ്മളെ സ്വർണ്ണത്തിനെന്ന അത്യാവശ്യം പൈസ വരുന്നുണ്ടല്ലോ.
ഉം അതെയതെ ന്ന് എഹ് ഒന്ന് കട്ടെയ്തടിക്കെ. ഒന്ന് കട്ടെയ്ത് വിളിക്കോ?
ആഹ് ഓക്കെ